ആഹ് എ എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖാണ് ങ്ങനെ പോണു കൊഴപ്പൊന്നുല്ല.
ആഹ് ആഹ് മഴണ്ടോ?
എന്ത് പണിയണം ആഹ് പെരും മഴയാണ്.
ഇവിടെ വെറുതെ ഇരിക്ക ഇവിടെ നല്ല മഴണ്ട്.
ആഹ്.
ഇന്ന് പൊതുവേ രാവിലെ തൊട്ടേ മഴയാണല്ലോ.
ആഹ് മഴ ഉണ്ടേനി. ഇന്ന് എവിടൊക്കെ ലീവ് ആണല്ലോ കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ.
ആണോ ആഹ് ഞാൻ ശ്രദ്ധിച്ചില്ല പക്ഷെ നല്ല മഴയുണ്ട് സത്യം പറഞ്ഞാൽ ലീവൊക്കെ കൊടുക്കണം.
ആഹ് ഇവിടെല്ലാന്നള്ളൂ പക്ഷേ ഏതൊക്കെ നാട്ടിലുണ്ട്.
അതെ ല്ലേ. ഈ മഴക്കൊക്കെ ലീവൊക്കെ കൊടുക്കാൻ തുടങ്ങി ഇപ്പം സ്കൂൾ തുറന്നിട്ടല്ലേള്ളൂ. പേ പെട്ടെന്ന് നല്ലോണം മഴ തൊടങ്ങി.
ആഹ് അതെ. പിന്നെ കുട്ട്യാള് വരാറായോ?
ഇല്ലല്ല നാലര ഒക്കെ ആവും.
ആഹ് അവരും നാലേ മുക്കാലൊക്കെ ആകും.
ആഹ്
ഹ്മ്.
പോകുമ്പോ മഴ പെയ്യുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ.
ആദ്യക്കം മൂന്നരക്ക് സ്കൂള് വിട്ടിരുന്നു. ഇപ്പ പിന്നെ രക്ഷിതാക്കളെയ്. പണിയൊരുങ്ങിട്ടൊന്ന് കടക്കാൻ സമയമല്ലന്നൊക്കെ പറഞ്ഞിട്ട് പരാതി കൊടുത്തക്ക
അതെല്ലേ സത്യാണത് സത്യം പറഞ്ഞാ മൂന്നര ആവുമ്പോക്കും വന്നാല്
കഴിഞ്ഞ് നമ്മളൊന്ന് കടക്കുമ്പോക്കും ഓൽ വരാറായിയിട്ടുണ്ടാവും.
അതെ.
ഉം അപ്പൊ മൂന്നരക്ക് വിട്ടീന്ന് ഇപ്പ പിന്നെ നാല് മണി കഴിഞ്ഞിട്ടാ വിടാ. അപ്പൊ ഇവിടെ എത്തുമ്പോക്കിനു സ്കൂൾ ബസ്സിൽ ഇവിടെ എത്തുമ്പോക്കിനു നാലേ മുക്കാലൊക്കെ ആകും.
ആഹ് അതെ ഈ മഴയാവുമ്പോ ഭയങ്കര ഏഹ് ബുദ്ധിമുട്ടാ. അല്ലാത്ത ദിവസങ്ങളെ പോലെയല്ലേല്ലോ.
ഉം മഴ രാവിലെ കുട്ടിൾ പോണ സമയത്തും മഴ ഉണ്ടാകും വൈകുന്നേരം വരുന്ന സമയത്ത ത്തുണ്ടാവും മഴ.
അതെ ഇന്ന് രാവിലെ പോണ സമയത്ത് മൊത്ത മഴയായിരുന്നു ഇപ്പൊ പോ പോ മഴ കൊൺ മഴ എത്ര നമ്മള് വണ്ടീലാന്ന് പറഞ്ഞാലും ഇപ്പൊ കൊടയും ഒക്കപ്പാടായിട്ട് ഭയങ്കര ഒരു നനവ്ണ്ടാവോല്ലോ.
ഉം കുട്ട്യേൾക്കും ബുദ്ധിമുട്ടാണ് അത്ങ്ങനെ പിടിച്ച് നടക്കാനു തും.
ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാ അപ്പം ഞ ഞം നമ്മടെ കാല ത്തൊക്കെ ങ്ങനെ ആല് ഞാന് പ്പ ന്ന് ഇര്ന്നപ്പങ്ങെനെ ആലോചിക്കായിരുന്നു. മയംക്കെ കൊണ്ട് ഇങ്ങനെ പോവായിരുന്നല്ലോ.
ആഹ് ഇപ്പത്തെ കുട്ടിയേൾക്കന്നിനും വെജേജനും നടക്കാനും വെയ്യ. ഞമ്മളൊക്കെ എത്ര ദൂരം നടന്നു പോയി കൊടി ഇതൊക്കെ പുട് ച്ച് ഇബല്ക്കൊന്നും ഒരടി ദ് വെക്കാനും വെയ്യ. ഇന്നാ ന്നൊക്ക ഞമ്മള ഇബല്ക്കൊക്കെ വണ്ടിണ്ടല്ലോ നമ്മളൊക്കെ നടന്ന് പോയിരുന്നില്ലേ.
ആഹ് അതന്നെ അതും ഇത് പ്പം അടുത്തന്നെ സ്കൂളൊക്കെ പക്ഷേ എന്നാലും എന്താ പറയാ മക്കൾ നടത്തി പിന്നെ ഇപ്പ നമക്കും ടെൻഷനാട്ടോ നമ്മള് വണ്ടീലെന്നെ വിടൊള്ളൂ.
ആഹ് ഈ നായ്ക്കളെ കേസും തൊക്കെ കേക്കല്ലേ.
ആഹ് അതെ.
പേടിയാ വണ്ടി കൊറേ വണ്ടിയേളും കൂടി. അന്ന് അത്തെ കാലത്ത് പർഞ്ഞാ ഇത്രത്തോനെ വണ്ട്യേൾ ഇല്ലല്ലോ.
ആഹ് ഇല്ല ഇല്ല്യ. ഇപ്പ എല്ലാ ഒരു വീട്ടിലെന്നെ എത്ര വണ്ടികളാ.
ആഹ് അതാണെ ഒരു മുറ്റം നറച്ച് വണ്ട്യേളാ എല്ലാം വീട്ടിലും അങ്ങൻ ത്തന്നെ. മുറ്റം തന്നെണ്
അതെ അപ്പൊ അപ അതു ആഹ് അതുകൊണ്ടന്നെ ഇപ്പം ആക്സിഡൻസ് ഒക്കെ നല്ലോണ്ണം കൂടുന്നുണ്ടല്ലോ.
ആഹ് അതാണെ. അന്നൊക്കെ ആരേ ത്തെങ്കിലൊക്കെ വണ്ടി ഇണ്ടായിരുന്നൊള്ളു ഇപ്പോ അവനാന്റെ എടുത്തൊക്കെ വണ്ടിയല്ലേ. ഊം
അതെ. ഇവിടെ മഴ പെയ്തിട്ട് ഇങ്ങനെ റേഞ്ചിന് ഇഷ്യൂ ഉണ്ടോ എടക്ക് ങ്ങനെ ക
ആഹ് എടക്ക് ഇതാവ്ണ് ണ്ട് ആഹ്.
ഉം അപ്പൊ ഒന്നാമത് ഇന്ന് രാവിലെ തൊട്ടേ മഴയല്ലേ. അതൊണ്ടായിരിക്കും. ഫുഡൊക്കെ കഴിച്ചോ?
ആഹ് ഫുഡ് കഴിക്കലയ്ഞ്ഞു. ഇഞ്ഞിപ്പോ നാല് മണിച്ചായക്ക് ഉള്ളത് നോക്കണ്ടേ.
അഹ് ശരി. എന്തെങ്കിലും കൊ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുവോ?
അങ്ങനെ ഡെയ്ലി ഒന്നും ണ്ടാക്കൂല എടക്കൊക്കെ.
ഉം പക്ഷെ അതിനൊരു ഇപ്പം മയത്തൊക്കെ നമുക്ക് ഉം നല്ല ചൂടുള്ള കടി അല്ലെങ്കി ചായയൊക്കെ ഭയങ്കര രസാ.
ഉം പക്ഷെ എന്നും എണ്ണക്കടി കൊടുത്താ കുട്ട്യേൾക്ക് കേടല്ലേ വിചാരിച്ച്ട്ടേ.
ആഹ് ഞാൻ പൊതുവേ ഇണ്ടാക്കലൊന്നുല്ല്യട്ടോ.
ആഹ് ഇണ്ടെങ്കിലും ഓൽക്ക് വന്ന കിട്ടീല്ലെങ്കി അങ്ങനെ കരയും. വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കിട്ടണം അല്ലെങ്കി കരച്ചിലേക്കാരം അപ്പൊ എന്തെങ്കിലൊക്കെ തട്ടി ക്കൂട്ടി ഇങ്ങനെ റെഡി ആക്കിയേക്കും. ഇന്ന്പ്പ ചക്ക ണ്ടായീന്നു. അപ്പൊ അതുകൊണ്ട് ചക്കപ്പൊരി. ഇണ്ടാക്കാൻ വാണ്ടീട്ട്. ആഹ് എന്തെങ്കിലൊക്കെ വേണം ഉം എന്തെങ്കിലൊക്കെ വേണം.
ആഹ് ഇവിടെ പിന്നെ അങ്ങനെയൊന്നുല്യ എന്തേലും ഓര് ഫ്രിഡ്ജ് തുറന്നിട്ട്‌ എന്തെങ്കിലൊക്കൊന്ന് എടുത്തോളും.
ആഹ്
അങ്ങനെ പ്രശ്നങ്ങളൊന്നുല്ല്യ
ആഹ് ഇവടെ ഒക്കെ കരച്ചിലൊടുങ്ങും വന്നിട്ടൊന്നും കണ്ടില്ലെങ്കി
അഹ്ശരി അപ്പൊ ഇവിടെ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ.
ആഹ് ഇവടെ ചോറും, കഞ്ഞിയും കഴിക്കാൻ ബുദ്ധിമുട്ടെന്നേണ് പക്ഷെ ബേക്കറി ഐറ്റംസുകൾ അങ്ങനത്തെ എണ്ണക്കടികള് അങ്ങനത്തൊക്കെ എത്ര കിട്ടിയാലും തിന്നോളും
ആഹ് ആഹ് അയ്ശരി ഇവിടെ ഏതും അങ്ങനെ വല്ല്യ ഇതില്ല. പിന്നെ എണ്ണക്കടിയിഷ്ടാണ് നമ്മള് കടേന്ന് വാ സമൂസയക്കെ മോനൊക്കെ ഭയങ്കരയിഷ്ട സമൂസയെക്കെ
ആഹ്
നമ്മള് നോമ്പിനൊക്കെ പിന്നെ സമൂസ ആ ഷീറ്റ് വാങ്ങി കൊണ്ടോന്ന്ട്ട്ങ്ങനെ കൊറേശെ കൊറേശെ ഇണ്ടാകൊല്ലോ?
പിന്നെ ആ സാധനൊന്നും അമ്മമളങ്ങനെ ഇണ്ടാക്കലില്ലല്ലോ? ആഹ് പിന്നെ വാ ഇണ്ടാക്കിയത് വാങ്ങും.
ആഹ് കടേന്ന് കൊണ്ട്രരുല്ലേ?
ആഹ് അങ്ങനെ പിന്നിപ്പം മഴായോണ്ട് അല്ലെങ്കിപ്പൊ നമ്മളിങ്ങനെ പൊറത്തൊക്കെ പോവുലേ ചായ കുടിക്കാന് പിന്നീ മഴായോണ്ട് ആ അത്രങ്ങട്
പോവൂല മ് ഞങ്ങക്ക് പിന്നെ പുറത്തങ്ങനെ പോയിള്ള ശീലൊന്നുല്ലട്ടോ
ഏഹേ എനിക്ക് നല്ലോണണ്ട് ഇനിയിപ്പോ മഴയോണ്ട് എന്തെയ്യുന്നാ ഞാനാലോചിക്കണേ
ആഹ് ഹസ്ബെൻഡ് ഇവടെള്ള ആളല്ലേ? ആഹ്
ഹസ്ബൻഡ് വടെണ്ട് പക്ഷെ എന്താ പറയാ ഞാൻ പറയും ആഴ് ച്ചേല് രണ്ടൂസെങ്കിലും പൊറത്തൊക്കെ പോയിട്ടേ ഒന്ന് പോയൊന്ന് ഒന്നുല്ലെങ്കിലൊന്ന് ടൗൺ പോയി കണ്ട് വന്നാ തന്നെ ഭയങ്കര ഒര് സാറ്റിസ്ഫാക്ഷനാണ്. കൊറേ വാങ്ങാനുതിനൊന്നല്ല എന്നാലും ഒന്ന് പൊറത്തെറങ്ങ്യാ തന്നെ അമ്മക്കൊര് റിലാക്സേഷനല്ലേ
ആഹ്.
അപ്പൊ പറയും ആള് ആൾക്കും കൊഴപ്പൊന്നുല്ല. മിനിഞ്ഞാന്ന് പോയിര്ന്നെ ഇനിയിപ്പോ, ആഹ് അത് ഓരോര്ത്തര് ഓരോ ടെെപ്പാണ് അതെ ആഹ് ഇ പക്ഷെ ഇപ്പൊക്കെ മക്കള്ങ്ങനെ വന്ന് പറയൂലപ്പോ?
മക്കള്ക്കും അത് ശീലായി കൊണ്ടോവുലാന്ന്ള്ളത്.
ഓഹ്
മൂത്താള് ആറാം ക്ലാസ്സില്. രണ്ടാമത്താള് നാലാം ക്ലാസ്സില് പിന്നെ രണ്ട് ട്വിന്സാണ് യു കെ ജീല്.
ഓഹ് അഹ് ശരി.
ഉം
പിന്നെ അപ്പൊ അങ്ങനെ ഇപ്പൊ മക്കളെന്നേ അങ്ങനെ അപ്പ് അവര്ടെ ഫ്രണ്ട്സിന്റെ സ്റ്റാറ്റസൊക്കെ കാണൂല്ലോ? അപ്പൊ അവര് മറ്റ് ഇവ്ടെ പോയിട്ട്ണ്ട് അവ്ടെ പോയിട്ട്ണ്ട്ന്നൊക്കെ പറയൂലേ അപ്പൊപ്പാനോട് പറയൂലേ?
പിന്നിന്റെ നാത്തൂന്ങ്ങനെ നിർബന്ധിച്ചുമ്പോ ഐറ്റ്ങ്ങളെ എവ്ട്ക്കേലും കൊണ്ടോയിക്കൂടെ അങ്ങനെ ഇങ്ങനെ ഒക്കെ പറഞ്ഞ് ഓളി മൂട്ടി കീറ്റി കയറ്റും അപ്പെടക്ക് ഒക്കെ പോകും ഇങ്ങനെ എപ്പഴൊന്നുല്ലെങ്കിലും വർഷത്തിലൊര്റാശ്യൊക്കെ ഉം.
പക്ഷെ എന്താ പറയാ അമ്മള് ഇള്ള സമയൊക്കെ ഭയങ്കരായിറ്റ് എൻജോയെയ്ത് പക്ഷേ അങ്ങനൃല്ലട്ടോ ഇപ്പം അമ്മള് ഒന്നും രണ്ടും മൂന്നും കുട്ട്യേളൊക്കാവുമ്പോ അതിന്റന്സര്ച്ച്ള്ളേ എക് സ്പെൻസും കാര്യങ്ങളും വെരോല്ലോ. അവരെ പറ്ഞ്ഞിട്ടും കാര്യല്ല അവര് ഒരാള് ങ്ങനേ അങ്ങനെ ഉം അത്രേം വരുമാനം വേണ്ടേ ദരിദ്രെ ചെലവുകള് ഇപ്പം ഒരു കുട്ടി കുട്ട്യായാത്തന്നെ എത്ര ചെലവാ.
അതാണ് പണ്ടത്ത കാലത്തെ പോലെല്ലല്ലോ നല്ല ഇതൂ ആണ് ചെലവ്
ചെലവ് വാണം നമ്മള് ആ ഒരു ഇതിനന്സര്ച്ച്
ന്നാലും ഇള്ളേനന്സര്ച്ച് അമ്മള് കൊറ്ച്ചൊക്കെ പോകും ഇതാ കുമ്മൊക്കെ ചെയ്യും വേണം അല്ലാതെ വീട്ടില് അടച്ച്ട്ട പോലെള്ള കാട്ടിക്കൂട്ടാലാവുമ്പോ ബുദ്ധിമുട്ടാണ്.
ഭയങ്കര ബുദ്ധിമുട്ടാ ഇന്നെ കൊണ്ടൊന്നും അഅ് ഉൾക്കൊള്ളാനേ പറ്റൂല. കാരണം അമ്മക്ക് അല്ലാതെ തന്നെ കൊറേ സ്ട്രെസ്സ്
ആഹ് നമ്മള് ഈ വീട്ട്ലെ വേലക്കാര്യേളെ പോലെങ്ങനെ പണ്യെട്ക്ക്ണൂ രാത്രി ആവു കട്ന്നാെറങ്ങ്ണു പിന്നെ നേര വെള്ത്തെട്ട്
ആഹ് പിന്ന അതു അല്ല എന്താ പറയാ ഇപ്പ രാവിലെ ഇപ്പ സ്കൂള് തൊറ്ന്നെനെഷള്ള കാര്യം പറയാണെങ്കി എല്ലാ ദിവസൂം ഒരു പോല്യല്ലേ ഒര് സൺഡേ അല്ലേ ഒരു മാറ്റണ്ടാവോള്ളൂ അന്നെന്തെങ്കിലൊര് ഫംഗ്ഷന്ണ്ടെങ്കില് ആഹ് ഒരു മാറ്റ അല്ലെങ്കി അമ്മള് വീട്ട്ലെന്നെ കൊറച്ചും കൂടെ ആ ഒര് എന്തെങ്കിലൊര് എല്ലാരുണ്ടാവ്ണ ഒര് ദിവസംന്ന്ള്ള മാറ്റം പക്ഷെ അപ്പാ ആ ദിവസെങ്കിലു ഒന്ന് ജസ്റ്റ് ഇപ്പം പറഞ്ഞാല് നമ്മടെ വീടിനട്ത്തന്നെണ്ടല്ലോ കൊറേ ടീ ഷോപ്പ്സും കാര്യങ്ങളൊക്കെ അപ്പ അവിടെന്നെ പോയാ തന്നെ ഇപ്പം മക്കപ്പ് യു കെ ജീല്ന്നൊക്കെ പറ്ഞ്ഞിലേ. ഇപ്പ ആഹ് മക്കക്കൊക്കെ അവിടെന്നെണ്ടാവും രണ്ട് റൈഡും കാര്യങ്ങളും ഒന്നുല്ലെങ്കി അവിടെയെങ്കിലും. പോയിര്ന്ന് അമ്മക്കൊര് ഫ് ഒര് റിലാക്സേഷൻ കിട്ടു അമ്മക്ക്.
അയിന് ആരോട് പറയാന് ആര് കേൾക്കാ ഇമ്മാതിരി അവസ്ഥേ അത് ഈ ചെവീ കൂടെ കേട്ട്ട്ട് ഈ ചെവിക്കുടെ ഒറ്റ വിടെലെകാരം
അപ്പം മക്കൾ ഞാൻ ഞ മ ഇപ്പം ഇവിടെ മക്കള് പറയും ഇപ്പം. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുമ്പോ പറയും എന്താ പറയാ മോള് ഭയങ്കര കണ്സേണിങ്ങാ ങ്ങനേ എന്തെങ്കിലും ഒരു കാര്യം പറ എന്തെല് പൈസല്ല അല്ലെങ്കി എന്തെങ്കിലുക്കെ നമ്മൾ വെറ്തെ തമാ അങ്ങനെ വെറ്തെ ഓളെ പറ്റിക്കാൻ പറ്ഞ്ഞാല് ഓള് മ്മെ പൈസല്ല പാവണ്ട് അങ്ങനെ ഒരു മൈൻഡ ഓക്ക്. എന്താ പറയാ അപ്പൊ അവള് ഞാന് പറയും ഞാന് നമുക്ക് പോവാ പ്പച്ചിനോട് ചോയിച്ചോക്കി ന്ന് പറ്ഞ്ഞാല്. ഓര് പറയും ഇ അപ്പം ആ ആ ആള് പറയും എന്റെല് പൈസല്ല വെറ്തെ പറയായിരിക്കും. പൈസ ഇല്ലാന്നൊക്കെ പറ്ഞ്ഞാല് ഇവ്ളറിം മാണ്ടപ്പച്ചിന്റെ പൈസ ഇല്ലൃ. പാവാണ് ഇപ്പച്ചിന്ന് പറ്ഞ്ഞ് ഇവൾ ഇന്നെ താക്കാൻ വരോ ഇക്ക്യാണങ്കി അത് കേട്ടുടാ അപ്പൊ ഞാൻ ഞാൻ. ഞാൻ ഭയങ്കര വാശിയ അപ്പം മക്കക്ക് പക്ഷെ ക മ മക്കള് കൺസിഡർയ്യും ഞാൻ കൺ സിഡർയ്യൂല ഞാൻ പറയും ആ ഇതിന് പ്പ ആന കുമ്പ്ട്ണ അത്രയൊന്നും ഇല്ലൃല്ലോ.
അപ്പം ഞാൻ പറയും ഞാൻ ഇന്ക്ക്യ് എന്ത് എട്ക്കെങ്കിലൊക്കെ പോണം ഇപ്പം പിന്നെ. ഞാൻ പ്രഗ്നന്റാ ആപ്പം ആയ് ന്റെ ഒര്തിൽ ഇന്ക്കൃങ്ങനെ പോകാൻ വയ്യ സത്യം പറ്ഞ്ഞാ ഇപ്പാ ഒര് അടങ്ങി ഒതുങ്ങി നിക്ക്‌ണ്ട് അതെ. അല്ലെങ്കി ഞാ പോവും. പിന്നെ ആൾക്കും ഭയങ്കര ഇഷ്ടാനായി ഡ്രൈവെയ്യാനും ങ്ങനെ ലോങ്ങാ യിട്ട് ങ്ങനെ വ കാറോടിച്ച് ങ്ങനെ
ഞാന് തേപോലെയ് ഇതേപോലെ കല്ല്യാണത്തിന്റെ മുന്നെ ഒരുപാട് സ്വപ്നങ്ങള് കണ്ട ആളായിരുന്നു. കല്ല്യാണം കഴിഞ്ഞപ്പൊ അതൊ ക്കൊത്ങ്ങിക്കൂടി.
ആഹ് ന്ന അമ്മള് ആ ഒ രു അമ്മള് കിട്ട്ണ സാഹചര്യം. ആഹ് ഓരോ സാഹചര്യത്തിനൻസരിച്ച് അമ്മൾ ഒത്ങ്ങികൂടെല്ലൊ. പക്ഷെ ഞാനും കല്ല്യാണം കഴിഞ്ഞ ആ സമയത്തൊന്നും ഇങ്ങനെ അത്രെ എണെ ഒരു പ്പ ആഹ് മ്മളൊര് കൂട്ടുകുംടുബത്തിലാവ്മ്പ അമ്മള തിനൻസരി ചില സാഹചര്യത്തിനോട് പൊരുത്തപെട്ട് പോകുവല്ലൊ പിന്നെ അമ്മള് വീടൊക്കെ മാറി കഴിയുമ്പൊ അമ്മളൊ മ്മളൊറ്റക്കായില്ലെ. ഞ്ഞിപ്പൊ ചീത്ത പറഞ്ഞാലും ആരും കേ ക്കാനില്ല അമുക്ക് വാതില് കൊട്ടി അട്ച്ചാ മതിയല്ലൊ.
ആഹ്. ബടെ ഞാന് അമ്മൂസ് സാക്കി, അമ്മസ്സാ അമ്മായമ്മക്കെള്ള വീട്ട്ലാണ്.
ആഹ്. അപ്പൊ നമുക്ക് അതിന്റെ ഒര് ലിമിറ്റേഷൻസ് ണ്ടാവും അല്ലെ.
പിന്നെ മ്മീ അങ്ങൻ തന്നേണ് പൊർത്തുക്ക്‌ പോണെന്നും ഇഷ്ടല്ല. പിന്നെ ഇമ്മിം മകനും ന്ന് പർണാല് ഇമ്മിം മാകനും ന്നെർണാ ഭയങ്കര ഒരു താണ്. മ്മാക്ക്. മ്മ പോവണ്ടാർണ മകം പോവൂല അങ്ങനെ ഒരൊ ന്താ ആഹ് ഒരുമ്മ കുട്ട്യാണ്.
ഉം. പക്ഷെ ഇപ്പത്തെ കാൽ ത്ത് ആഹ് എന്താ പറയാ ഉമ്മകുട്ടിയാണേലും ആഹ് എന്താ പറയാ അങ്ങനെയല്ലട്ടൊ ങ്ങളെ ആളെ പറയല്ല. ഒരുമ്മ കുട്ടിയാണെ ങ്കിലെ ആ ആൾക്ക് പെണ്ണേ കിട്ടൂല. അങ്ങനെയല്ല കാരണം ന്നെച്ചാല് ഇപ്പം പ്പ യമ്മളിപ്പ ഈ റീൽസൊ ക്കെങ്ങനെ കാണുമ്പൊ പറയില്ലെ ഉമ് മ്മാന്റെ സം ഉമ്മാനെ അമ്മള് നല്ല സ്നേഹി ണം സത്യം പർണാ ശരിയാണ്. പക്ഷെ അയിന്റെ അത്ര തന്നൊരു കൺസിഡറേഷൻ ഉമ്മാന്ന് പറയിണും ഭാര്യാന്ന് പറയിണും രണ്ടും
അയിന്റേതായതില് കാരണം മ്മാനെ അതിൻ്റേതായതില് കാണണം. അങ്ങനേണെങ്കി കൊഴപ്പല്ല. ഉം ഉം
ക്കും വേണ്ടി ജീവിതം അങ്ങനെ ഒഞ്ഞഞ് വെച്ച ആളല്ലേ അപ്പോൾ ക്കും മാണ്ടി ജീവിതം അങ്ങനെ ഉഴിഞ്ഞ് വെച്ച ആളല്ലെ അപ്പൊ വ ആ ആ ഒരു രീതിയില്ള്ള സ്നേഹം മ്മളെന്തായാലും കൊട്ക്കണം. ഏഹ് അല്ലെങ്കി അമ്മളെ പർഞ്ഞ് മെൻസ്സിലാ ക്കിയാല് ഒര് സ്നേഹം അഹ് വടെ കൊട്ക്കുമ്പൾ ആഹ് രണ്ട് പേരോടും ഒര് പോലെ ഇരിക്ക്മ്പളേ അമുക്കൊരു ഒരു ത് വെരൊള്ളു. അല്ലാതെ പ്പൊ ഉമ്മാനെ സ്നേഹി ക്ക്ണെ നല്ലേ തന്നെയാണ്. അത്റപ്പൊ മ്മള് ഏ
അതിന് ആർക്കും ഒര് തൂല്ല. പക്ഷെ രണ്ടും അതിന്റെതായ ലെവല്ല് കാണാം ഫയ് വൈ ക്കണം. അത് വെയ്യെങ്കി പിന്നെ പർഞ്ഞിട്ട് കാര്യല്ല.
ഉം. ന്നാ പിന്നെന്താ മ്മേ
ആസ്
ന്നാ ശരിട്ടൊ
ആഹ് ശരി ശരി
ആഹ്